ആഹ് എന്താണ് ഹലോ, കേക്കല്ലേ
ആഹ് കേക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖണോ?
ആഹ് നല്ല വിശേഷം സുഖാണ്
ആഹ് ഇ ഞാനിത് ക്ലാസ്സിന് പോണ്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
ഇല്ല ഞാൻ ഹൗസ് വൈഫാണ് വീട്ടിലിരിക്കയാണ്
വീട്ടിലിരിക്കണല്ലേ എന്തായി പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് രാവിലത്തെ പണിക്കോതുങ്ങി ഇനി ഉച്ചക്കെക്കുളെ തുടങ്ങണം
ആഹ് ആഹ് എന്താ ഉണ്ടാക്കിയത് ഇന്ന്
ഇന്ന് ദോശ
ദോശക്കെന്താ കറി
ദോശയ്ക്ക് ബീഫ് കറി, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ
ആഹ് ആഹ് ഇന്നൊരു വിധം സ്ഥലങ്ങളിലൊക്കെ ബീഫ് ആയിരിക്കൂലെ പണ്ട് മുതലേ ഉണ്ടായത ഈ ഇറച്ചി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്താ പ്രത്യേകതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്തെങ്കിലൊക്കെ ഇ ഇറച്ചി ആയാലും കോഴി ആയാലും ഉണ്ടാവും എന്നിട്ട് ഉം രാവില ത്തൊക്കെ കഴിഞ്ഞില്ലേ ദോശയൊക്കണ പ്പോ ഈ എന്താണ് ഇറച്ചീന്ന് പറഞ്ഞത്
അല്ലോ അല്ലാ ദോശയേക്കാണ് ഇറച്ചിക്കറി
ഇറച്ചിക്കറി അപ്പൊ ഇന്ന് ഉച്ചക്കത്തെ ചോറ്ന് എന്താണ് അതെന്നെയാണോ?
ചോറിന് പഴം എന്താ പയറുപ്പേരി ഉണ്ട് പിന്നെ ഇറച്ചിക്കറിണ്ട് പിന്നെ സാദാ ചോറ്, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ
ആഹ് വെള്ളിയാഴ്ച ഇങ്ങനെ എന്തെങ്കിലും ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും വെക്കലുണ്ടോ?
ഇല്ല വീട്ടിലെ ആണുങ്ങൾ ഇണ്ടാകുമ്പോ വെക്കാറുണ്ട് ഇപ്പോ ഉപ്പി കാക്കിയൊക്കെ ദുബായിക്ക് പോയിക്ക അവര് അബ്രോഡാണ് ഞാന് വീട്ടില് ഞാനും ഉമ്മയും എന്താ കാക്കന്റെ വൈഫെന്നെ ഉള്ളു
ആഹ് അപ്പം പിന്നെ പ്രശ്നല്ലല്ലേ അപ്പ അങ്ങനെ വെക്കേണ്ടി ആവശ്യമില്ല നിങ്ങളെ തന്നെല്ലേ ഉണ്ടാവുള്ളൂ ഉം ഇവിടെ ഞ ഇവിടെ ഞങ്ങളടെ എന്തെങ്കിലും വെള്ളിയാഴ്ചൊക്കെ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും എന്നാലും കൂടുതലും ഇണ്ടാക്കല് ഞായറാഴ്ചയാണ് എന്തങ്കിലും ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെലുമൊക്കെ ഉണ്ടാക്കും കൂടുതലും ഞായറാഴ്ച ഉണ്ടാക്കല്
എന്റെ എന്റെ ഭർത്താവിന്റെ വീട്ടിലും അങ്ങനെ വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് എന്തെങ്കിലുക്കെ ഉണ്ടാക്കും അവര് നാട്ടിലെ ഉപ്പയും ഉമ്മയും എല്ലാരും ഉണ്ടല്ലോ ഇവിടെ ആരുല്ല
ആഹ് ഇവിടെ ആരൂല്ലാതുകൊണ്ട് ഇപ്പൊ സ്വന്തം വീട്ടിലാണ ഇപ്പ നിക്കുന്നത്.
ആഹ് അപ്പൊ ഞാൻ എന്റെ വീട്ടിലാ
വിരുന്ന് വന്നതാണോ കുറ
അങ്ങനെ ചോദിച്ചാ അങ്ങനെ വന്നതാ അപ്പൊ കൊറച്ച് പണികിട്ടിയിരിക്ക്ണ്ട്
എൻ
നല്ല മഴല്ലേ
ആഹ് നല്ല മഴേണ്
ഞങ്ങള് വീട്ടിന്ന് വീട്ടിന്ന് ഇറങ്ങണോടത്തൊക്കെ നല്ല സ്ലോപ്പാ
ആഹ് എന്നിട്ട് വീണോ
വീണ് പോ വീണിട്ട് ഷോൾഡർ ഇണ്ടല്ലോ നമ്മളെ റൈറ്റ് ശ് ഷോൾഡറിന്റെ അവിടെ ചെറിയൊരു ചതവ് പോലെണ്ട്
ആഹ് ഒള്ള
ഇന്നലെ പോയി ഡോക്ടെ കാണിച്ചു എന്താ മരുന്നും കാര്യങ്ങളൊക്കെണ്ട് അഞ്ചീസത്തിന് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ന്നിട്ടും വേദനിം കാര്യങ്ങളാണെങ്കി ഒന്നുകൂടെ പോയി
കാണിക്കണം ലെ ഉം അതാണ് ഈ മയത്തൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഇങ്ങനെ വൈത് വൈ മെറ്റലും കാര്യങ്ങളൊക്കെ ഇണ്ടാവും നമ്മള് ശ്രദ്ധിക്കണം ഞങ്ങളെ വടെണ്ട് അതേപോലെ തന്നെ ഒരു വൈക്ണ വൈക്ണ അതും വെള്ളം ഇങ്ങനെ കെട്ടി നിക്കും ചെയ്യും പിന്നെ അത് കയിഞ്ഞാൽ നല്ല എന്താണ് വൈക്കുങ്ങട്ട് ഞങ്ങള്
ഓ നിക്കണ വെള്ളല്ലേ നമ്മള് ഇത് ഒഴുകി പോണ വെള്ളായി ന്നെ നമുക്ക് നല്ല ഇതുണ്ട് വഴുക്കല്ണ്ട് ക്ഷെ നിക്കണെന്ന് പറഞ്ഞ അങ്ങനെ ഇങ്ങനൊന്നും വെള്ളം വറ്റി പോവല്ലേ
ആഹ് അതാണ് വറ്റി പോവു അല്ലെങ്കിൽ വയിക്കണ സ്ഥലത്ത് എന്താ ഇന്റർലോക്ക് മുറ്റത്ത് കട്ട എന്തേലും ഒട്ടിചീനോ
ഇല്ലല്ല പക്ഷെ ഇതാണ് കോൺക്രീറ്റാണ്
ആഹ് അതാണ്
കോൺക്രീറ്റു ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറച്ച് ഇന്റർലോക്കുണ്ട്
ഇണ്ട്ലേ അതാ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം ആഹ് അതാണ് അങ്ങൻത്തെ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കയിഞ്ഞ വർഷം തന്നെ ഞാൻ ഇതേപോലെ തന്നെ ഇതേ ഞങ്ങളെ മുറ്റത്ത് തക്ണ് ഇവടെ ഭർത്താവിന്റെ വീട്ടില് മുറ്റത്ത് ഇതേപോലെ തന്നേണ് ചെരലും തൊന്നുല്ല വൈ വൈക്ണ സ്ഥലാണ് ഞാന് അങ്ങനെ എന്തോരിത് സാധനം വാങ്ങാനങ്ങാണ്ട് പോകുമ്പോ ഒരു വിഗ്ഗലാണ്ട് വീണു ഓരി കുത്തി വീണ്
ഇത് ഞാൻ പിടിച്ചീനു ഞാാനവിടെ പിടി ച്ച കാരണം നേര ഷോൾഡറിന്റെ അവിടെ വന്നിടിച്ചത് അല്ലെങ്കി അല്ലെങ്കി നമ്മളെ ഊര പോയിന് അത്ര നല്ല വികിച്ചയ്നി
അതാണ് അല്ല വീട്ടില് വന്നാല് കൊറച്ചീസൊക്കെ നിക്കോ എങ്ങനേണ്
ആഹ് വന്നാ ഒരു പതിനഞ്ച് രീസം നിക്കും
എല്ലാർക്കും ഒരു പതിനഞ്ച് ദീസത്തിന്റെ കണക്കാലേ ആഹ് അതെന്താ ഇത് ഞാനും അങ്ങൻ തന്നെ ആഹ് കല്യാണാണ് ലേ ആഹ്
മെയില കഴിഞ്ഞിഞത് അപ്പൊ ഞാൻ മെയിൽ ഫുള്ള് ഇവിടെ തന്നെ ആയിരുന്നു
ആഹ് ഞാനും ഞാനിപ്പോ ഒരായ്ച ആയിട്ട് ഒരായ്ച ആയിട്ടില്ല വീട്ട് വീട്ടിൽന്ന് വന്നിട്ട് എന്താചച്ചാല് ഞാനിപ്പോ ഈ എല്ലാ പ്രാവശ്യവും ഞാന് പതിനഞ്ച് ദിവസം നിന്നത് ഈ പ്രാവശ്യം പിന്നെ ഇരുവത്തെട്ട് ദിവസം നിന്ന് എന്തോ ശെരിയ നിക്കാൻ സമ്മയിച്ച ഇരുത്തെട്ടീസം നിന്ന് പിന്നെ അതില് നമ്മളെ നോമ്പൊക്കെ പെട്ട് പിന്നെ അങ്ങനെ ഞാൻ നോമ്പൊക്കെ നോറ്റീന് അപ്പ അങ്ങനെ നിക്കാന് അവടെ നോമ്പൊക്ക കയിഞ്ഞി ട്ടാണ് ഞാ പിന്നങ്ങട്ട് പോന്നത്. പിന്നെ അവിടെന്ന് പറഞ്ഞാല് ക്ലാസ്സിന് പോണെങ്കിൽ കൊറച്ച് ലോങ്ങാണ്. അപ്പം പിന്നെ ഞമ്മള്, ഞാന് എന്തെയ്യും പെട്ടെന്ന് വന്ന് പിന്നെ ആഴ്ച്ചേൽ മൂന്നൂസോള്ളു ക്ലാസ്.
കല്ല്യാണം കഴിഞ്ഞതാ?
ആ കല്യാണം കഴിഞ്ഞതാണ്.
മോന്ണ്ടോ കുട്ട്യോളാരേലുണ്ടോ?
ആഹ് രണ്ടെണ്ണണ്ട്.
ഉം അവര് അവര്ക്ക് ഏജ്ണ്ടോ? വയസ്സ്ണ്ടോ?
ഇല്ല്യാ ഇല്ല്യാ വല്ലാണ്ട് വയസ്സൊന്നുല്ല്യാ. ആഹ് ചെറുതാണ്. അപ്പം ആഹ് പോവ്ണ്ട് പിന്നെ അവ്ട്ന്ന് പിന്നങ്ങട്ട് ഇക്കാക്കെ ആരെങ്കിലൊക്കെന്ന് ഇപ്പേ ആരെങ്കിലൊക്കെ ജോലിക്കൊക്കെ പോകുമ്പങ്ങനെ അങ്ങട്ട് കൊണ്ടെയ് വിടും അങ്ങനേണ്. അല്ലെങ്കീ പിന്നെ വേറാരെങ്കിലും ഓ വീട്ടിന്റടുത്തെന്നെ കുടുംബക്കാരൊ ക്കണ്ട് ഓലാരെങ്കിലൊക്കെ അങ്ങനെ ആക്കി കൊടുക്കും. അങ്ങനെ തട്ടിമുട്ടി നിന്ന് കൊറച്ച് ദിവസം.
ങ്ങളെ വീട്ടിലാരൊക്കെള്ളത് അപ്പൊ?
ഇന്റെ വീട്ട്ലോ ഇന്റെ വീട്ട്ൽ ഇൻക്കി അനിയത്തിണ്ട്. അതേപോലെ തന്നെ ഇക്കാക്കെണ്ട് ഇമ്മണ്ട് ഇപ്പണ്ട് ജലദോഷം പിടിച്ച്ണറിയ മയ പെയ്തിട്ടേ നെനഞ്ഞിട്ട് ക്ലാസ്സിന് പോയി വരുമ്പോ ഇതേപോലെതെന്നെ നല്ല മഴാണല്ലോ അപ്പം പിന്നെ പോകുമ്പോ മഴണ്ടാവൂലപ്പം കൊടെടുക്കാൻ മറന്നോവും. അപ്പൊ പിന്നെങ്ങട്ട് വരുമ്പോ നല്ല മഴണ്ടാവ അങ്ങട്ട് ഒരുവിധം മഴ ആവുമ്പോളും ചോർന്ന് കഴിഞ്ഞാ ഞമ്മള്ങ്ങട്ട് ഞാങ്ങട്ട് വെരും അ പ്പളും ഇണ്ടാവല്ലോ ചെറിയ പാറ്റിൽ ആ പാറ്റൽ മഴ കൊണ്ടാത്തന്നെ പിടിക്കൂ ഈ ജൽ ദോഷും ചൊമൊക്കെ പിടിച്ച് കഴിഞ്ഞാപിന്നെ ആഹ് പോവൂല ജലദോഷം പിടിച്ച്ണ്പ്പം ഭയങ്കര ചിമ്മലാണ്.
പിന്നെപ്പോന്ന്ങ്ങനെ കറങ്ങി തിരിയിണ്ട് ജലദോഷൊക്കെ.
ആഹ് അതന്നെ ഇപ്പെല്ലോട്ത്തുണ്ട് ഇങ്ങനെ ഈ പനിയൊക്കെ പിടിച്ച് കഴിഞ്ഞാ വെെറൽ വെെറൽപ്പനി അങ്ങൻത്തൊക്കെ പിടിച്ചാലേ ഇപ്പൊ ശിഖല്ലണ്ട് അതേപോൽതന്നെ നിപ്പാ വൈറസ് ഒക്കെ എവിടക്കോ കണ്ട്ണ്ന്നൊക്കെ പറഞ്ഞ്. ഏഹ് ഞമ്മളേ ഞമ്മളിപ്പ അതൊന്നും ശ്രദ്ധിക്കൂല. ഞമ്മള അടുത്തോ കുടുംബക്കാര്ക്കോ ആര്ക്കെങ്കിലൊക്കെ വന്നാലാണ് ഞമ്മക്കയിൻ്റെ വേവലാ തിയും കാര്യങ്ങളൊക്കെ അറിയോള്ളൂ. ഇപ്പ ഞമ്മളൊരു കൂളായിട്ട് അങ്ങനേ നിക്കു അത്.
ആഹ് ന്റെ മോന്ക്ക്പ്പ വന്നീനൂ. വന്നിട്ട് ഇതന്നാണോ വെെറൽ
അല്ലല്ലാ ആഹ് വയറൽപ്പനി ആഹ് ആഹ്. അയിന് അയിനെന്നെ ലക്ഷനാണ്ല്ലേ ഈ ഛർദിയും തലവേദനയും അതേ പോൽതന്നെ പനിയോക്കെ ഇം വെെ
ണ്ടാവും പിന്നെ വയറുവേദന വയറെളക്കം
നല്ല പനിണ്ടാവൂ. പെട്ടെന്ന് പെട്ടെന്ന് മരുന്ന് കുടിക്ക്ണ കുട്ട്യോളാണെങ്കി മാറും എല്ലാ
മാറുലേ വെള്ളം കുടിക്കാൻ പൊതുവേ കു പൊതുവേ വള്ളൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാവും ഇപ്പ തണുപ്പല്ലേ.
തണുപ്പായ കാരണം വെള്ളം കുടിക്കാൻ മടിയേണ് പിന്നെ അതൂ അല്ല കു കുട്ടിയോളാകുമ്പോ ഒന്നൂടെ ബാക്ക്ക്കല്ലേ.
ആഹ് ഇണ്ടാവോ പറഞ്ഞാല് നിർ ആഹ് കുടിക്കാൻ മടിയെന്നെണ്ടാവാ അങ്ങൻതന്നെ എല്ലോട്ത്തും. ഇപ്പത്തെ പനിയൊന്നും പറഞ്ഞാല് എന്ത് പനിആായാലും പെട്ടെന്ന് ഏഹ് ആശുപത്രിയില് പോണം കാരണം എന്ത് പനിയ ഒന്നു പറയാൻ പറ്റില്ല അതെ പോലെ തന്നെ ഇപ്പൊ പല പനികളുണ്ട് മഞ്ഞപ്പിത്തായിക്കോട്ടെ അതേപോലെ തന്നെ നിപ്പാ വൈറസ് എല്ലാം ഇങ്ങനത്തെ ഓരോരോ നമ്മൾ തന്നെ നമ്മുക്കൊന്നും പേര് കിട്ടാത്ത ഓരോ പേരും ഓരോ പനി ഒ ഉണ്ടാവുക കരുതണം ഇതേപോലെ തന്നെ
നോക്കണം നമ്മള് മാക്സിമം നോക്കണം.
നമ്മള് അതാണ് നമ്മള് മാക്സിമം നോക്കണം എന്നാലേ ശ്രദ്ധിച്ചാലേ കാര്യള്ളൂ അതേപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിനും ഇതേപോലെ തന്നെയാണെന്ന തോന്നണ അന്നെ ഷികല്ലെന്റെ ഇത് തന്നെയാണ് എനിക്ക് മഞ്ഞപ്പിത്ത ഉണ്ടായിരുന്നു വയർവേദന എനി ക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ചില ആളുകൾക്കൊക്കെ വയർ വേദന ഉണ്ടാവലുണ്ട് ഇതു ഛർദി അതേപോലെ തന്നെ തലവേദന നല്ല ക്ഷീണം ഉണ്ടാകും ഞാനൊക്കെ ഇളനീർ വെള്ളം ഇങ്ങനെ ഓരോ ദിവസം കൂടുമ്പോളും രാവിലൊയിട്ടും വൈകുന്നേരമായിട്ടും ഇളനീർ വെള്ളം ഇങ്ങനെ കുടിച്ചിക്കുഅതേപോലെ തന്നെ കഞ്ഞിവെള്ളം പിന്നെ നമുക്ക് മഞ്ഞപ്പിത്തം ഒക്കെ ആയാൽ എല്ലാ ഭക്ഷണം കഴിക്കാനും പറ്റൂല. ഈ പ്രോട്ടീനുള്ള ഭക്ഷണം മാത്രം കഴിക്കാൻ അതേപോലെ തന്നെ വേറെ ഒരുവിധം ഭക്ഷണങ്ങളൊന്നും മീൻ പൊരിച്ചതായാലും ഞാൻ പയറോന്നും കഴിക്കാൻ പറ്റില്ല. പറ്റൂല എനിക്കാണെങ്കിലോ മീൻ പൊരിച്ചതില്ലാതെ ചോറ് ഇറങ്ങൂല അങ്ങനെയാണ് ആഹ അങ്ങനെ ശീലായി പോയി. മീനായാലും ഞാന് എന്റെ വീട്ടിലൊക്കെ പോയി നിന്നാൽ എന്ത് ചെയ്യോ ഒരു പിടി എല്ലാർക്കും കറി വെക്കും. ഞാൻ എന്ത് ചെയ്യും എനിക്ക് കറി വേണ്ട കറി വെച്ചമീൻ വേണ്ടന്ന് പറഞ്ഞാണ് ഞാൻ പൊരിക്കും മീൻ നിനക്ക് അങ്ങനെ ശീലായി പോയി ഇവിടെ വന്നാലും അങ്ങനെ തന്നെയാണ് പിന്നെ വന്ന നമുക്കൊന്നും പറയാൻ പറ്റൂല്ലല്ലോ.
ഹ
അങ്ങനെല്ലേ
ഹസ്ബൻറിന്റെ വീട്ടിലപ്പം ആരൊക്കെ ഉള്ളത്
ഞങ്ങള ഇവിടെ പത്ത് ആൾക്കാര അംഗങ്ങളണുള്ളത്. അതൊരും വേറെ പോയിട്ടില്ല അതെ അതെ ആരും വേറെ പോയിട്ടില്ല എന്നാ ഞങ്ങള് പോകുന്നുണ്ട് പിന്നെ എളിച്ചന് പോകുന്നുണ്ട്. ഇടയ്ക്ക് എല്ലാരും പോവാന് എല്ലാർക്കും വീട്പണിയാണ്
എങ്കെ എത്ര ആൺ മക്കളും പെൺ മക്കളും ആഹ്
അവര് മൂന്ന് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളു അഞ്ചു പേരാണ്
ആഹ പിന്നെ അവരെ വൈഫുമാര അങ്ങനെ പത്ത്
പെണ്ണുങ്ങളും അതേപോലെ തന്നെ കുട്ടികൾ ഒക്കെ പാട എല്ലാരും പാടൊക്കെ അ എന്താണ് കേട്ടോ പത്താൾക്കാരുണ്ട് ഞര് വലിയൊരു ഫാമിലിന്നെയണ് അങ്ങനെ നോക്കുമ്പോ ഇവിടെട്ടോ പിന്നെ ശരിട്ടോ ഞാൻ വിളിക്കട്ടോ നിങ്ങളെ
ആഹ ആയിക്കോട്ടെ